ഹലോ
ഹലോ ആ കേൾക്കുന്നുണ്ടോ
ആ കേൾക്കാം
ആആഹ് പിന്നെ വേറെക്കെന്താ ഏ നല്ല വിശേഷം തന്നെ ഇങ്ങള് രാവിലെ ഫുഡൊക്കെ കയ്ച്ചോ
സുഖായിരിക് യ്ക്കുന്നോ ആ രാവിലെ ഫുഡ് കഴിച്ചു
ആ ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ ഞാൻ സംസാരിക്കുന്നത് ആ എന്താ ഫുഡ്ണ്ടാക്കിയത് ന്ന്
ഹലോ
ഹലോ
ഉവൊ കേൾക്കാം എനിയ്ക്ക് കേൾക്കാം കപ്പയുണ്ടാക്കി ചിക്കൻ ണ്ടാക്കി
ആ പിന്നെ എന്റെ വീട്ടില്‌ വ്ടാ ആ ഇവിടെ ഇവിടെ പുട്ടും ഗ്രീൻ പീസ് ഗ്രി ഗ്രീൻ പീസ് കുർമിയാ ഉണ്ടാക്യേത്
ഓ ഗ്രീൻ പീസ് ഗ്രീൻ പീസ് കുറുമ അതെങ്ങെന്യാ
അത് നമ്മള് ത് തേങ്ങ്യൊക്കെ രച്ചിട്ട് വെക്കുന്ന വെജിറ്റബിൾസ് വെിറ്റബിൾസ് ഒക്കെട്ടിട്ട്
ക്യാരറ്റ് ടോ
ക്യ ക്യാരറ്റും ഉരുളക്കെഴങ്ങും ഗ്രീൻ പീസും ഒക്കെട്ട്
ഓക്കെ ഉം അന്നട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് പച്ച തേങ്ങ അരക്കും ഹലോ ഹലോ കേൾക്കാമോ ഹലോ ഹലോ ഹലോ കേൾക്കാം..